ഹലോ
ഹലോ
കേൾക്ക്ണി ആഹ് കേൾക്ക്ണില്ലേ?
സൗണ്ട് കമ്മിണ്ട്
കേൾക്ക്ണില്ല്യാ
അവടെ കേൾക്കാൻ പറ്റ്ന്ന്ണ്ടോ
തീരിം കേൾക്ക്ണില്ലാ?
ചെറിയേരു സൗണ്ട് കമ്മിയേളളു അവട്ന്ന്ങ്ങട്ട്
തന്നെ റെയ്ഞ്ചിന്റെ പ്രശ്നം ആണാവല്ലെ
അറില.
എന്താ ഫ്രീ ഒക്കാനല്ലേ എത്ത അവടുത്ത വർത്തനത്താ
സുഖണ് അൽ ഹംദു ലില്ല അങ്ങനെ പോണ്
ആ മഴയൊക്കെണ്ടോ
ഓ മഴുണ്ട് തോരാത്ത മഴേന്
ആ ശരി ഇപ്പോഴും പെയ്യുണ്ട്?
ഇപല്ല
ആ
രാവിലെയക്കെ രാവിലെ വൈകുന്നേരം വരെ.
ഇവിടെ അങ്ങനെന്നെ രാവിലെയക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ വൈകുന്നേരത്തിന്റെ ശം കമ്മിയ.
ഓ ഓ ഓ ഭക്ഷണം കഴിച്ചോ
ആ ഭക്ഷണം കഴിച്ചു അവിടെ
ഓ കഴിച്ചു ഇപ്പ പാത്രക മോറി കേറിട്ടുള്ളു.
ഏ കെടക്കാനായിക്കൂല്ലേ
ഇല്ല മക്കള് കളിക്കാൻ മാണ്ടി റെഡി ആയി നിക്ക.
ആ എന്തേയ്
ഓൻമദ്രസ് രാത്രിയന്.
ആ ന്റെ മോള ഇപ്പ മദ്രസ ഇട്ട് വന്നിട്ടുള്ളു.
ഉംഓളത്രല്ല?
ഓള് ആറില് അവിടുത്തെ ലേ
ശരിയാല്ലോല്ലേ?
ഉം ഉം
ഇവടെ രണ്ടക്ക് രാത്രരിയ ആറിലുണ്ട് ഏയ്ലുംണ്ട്. മൂന്നാളാ
അറു വഴെ ആ
ഇം
എത്ര മക്കളാണ്
മൂന്ന് പേര്
ആഹ് അങ്ങനെ വല്യ വല്യോരാ അവര് നമ്മള് സാധാ ചോറന്നെ സാധാ ചോറും ബീട്ട്റൂട്ടുപ്പേരിയും മീൻകറിയൊക്കെ
വൈകുന്നേരത്തിന് ഒക്കെ ഒന്നായിട്ട് വെക്കലേക്കാരെ രാവിലെ തന്നെയല്ലേ
ആഹ് നേരത്തിന് ഹാ ആ ഇല്ലെങ്കി പിന്നെ നമ്മള് രാത്രി ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലൊക്കെ ഉണ്ടാക്കും പിന്നെ ചോറില്ലെങ്കിൽ നായി ദില്ലിയല്ലോ
കൂടെ മ്മണ്ടൊയ്ക
ഇല്ല ഇല്ലല്ല മ്മള് സ്വന്തായിട്ട് നിങ്ങളോ
ഞങ്ങള് ഇമ്മ ഉണ്ട് വീട്ടില്
എഹ് ശരി വീട് സ്വന്തം വീടാ
ആ സ്വന്തം വീടാണ് പറയാ ഇമ്മിം ഞങ്ങൾ തന്നെ ഉള്ളൂ മൂതച്ഛി വേറെ പോയിണ് നാത്തൂമാരെ- ക്ക വേറേ പോയിന്നു
ആ തറവാട്ടിലേകാരം അല്ലേ അപ്പൊ
ആഹ് അതെ താറവാട്ടില മക്കളൊക്കെ കടന്നോ
മക്കള് മോളിപ്പോ മദ്രസട്ട് തന്നെ ഓളിപ്പണ്ട് ഇപ്പ അങ്ങനെ അങ്ങോട്ടങ്ങോട്ട് നടക്കണ് കടന്നിട്ടില്ല
നാളെ ഞ
മറ്റോലൊക്കെ കടന്നു ആഹ് നാളെ ഞായറാഴ്ചല്ലേ മറ്റോലൊക്കെ പിന്നെ നേരത്തെ കടന്നിണ് രാവിലെ മദ്രസ സുബയ്ക്ക് മദ്രസ ഉള്ളോലും ഏഴുമണിക്ക് മദ്രസ ഉള്ളോലും ഒക്കെയാണ്
ഉം ഉം ഉം
ണ്ടാളൂ അപ്പോ പിന്നെ അങ്ങനെ കെട ഇനിപ്പോ നാളേം ഒഴിവാണല്ലോ നാളെ സ്‌കു കൂളില്ലല്ലോ ഉം
ആഹ് അല്ല അല്ല അവടെ മഴ പെയ്താല് വെള്ളൊക്കെ മൂടോ
ഇല്ല അങ്ങനത്തെ പ്രശ്നെന്നുണ്ടായിട്ടില്ല തുവരെ പക്ഷെ നമ്മക്കൊരു പ്രശ്നണ്ട് നമുക്ക് മലേണന്നള്ളൂ മേലേ മേൽഭാഗത്ത് മലയാണ് അടിവ അതിന്റെ അടിവാരത്താണ് നമ്മള് താമസിക്കുന്നത് ഉം ഉം വള്ള ത്തിന്റെ പ്രശ്നന്നും അങ്ങനെ ഇതുവരണ്ടായിട്ടില്ല നമക്ക് അവിടെ
ഇല്ല വെള്ളത്തിന്റെ പ്രശ്നമല്ല വെള്ളി പാടത്തിന്റെ അടുത്തായിട്ടാണ് ഞങ്ങള വീട് അപ്പോൾ പിന്നെ മഴ നല്ലോണം പെയ്താൽ വെള്ളം നന്നായി കൂടും മുറ്റത്തിന ഒപ്പിച്ച് വെള്ളണ്ടാവും ഏഹ്
അതെയൊ ഏഹ് ശരി അപ്പ അങ്ങനെ ആഉമ്പോ ല്ലേ നമ്മുക്ക് ബുദ്ധിമുട്ടും അല്ലേ അങ്ങനെ ആഉമ്പോ
അതല്ല മു റ്റത്തിനൊപ്പം പറഞ്ഞാല് നമ്മളെ തറമക്ക് കേയറൂലാ സാധാ മുറ്റത്തിന്റെപ്പ കിണർ മേലക്ക് പൊന്തിച്ച് മറ്റേ കൊട്ടിക്ണ് അപ്പൊ നമ്മടെ സാദാ മു റ്റണ്ടല്ലോ അയ്നൊപ്പിച്ച് വള്ളം കേറും വള്ളംണ്ടാവും അല്ലാതെ വീടിന്റെ മുന്നിൽക്ക് ഇങ്ങട്ട് കേറല്ല
ആഹ് ആഹ് വണ്ടികളൊക്കെ വരോ എടുത്ക്ക് വീടിന്റെ
ആഹ് വരും വരും അഹ് അങ്ങടിയിലാണ്
ഉം ഉം ഏഹ്
അവിടെ എങ്ങനാ ദൂരം മറ്റേ ഉള്ള് ഉള്ളുക്കില്ല റോഡാ
ഞമ്മള് ഉള്ളോട്ടാണ്
ആഹ് ആഹ് ആഹ്
ഉള്ളോട്ടാണ് ബസ്സ് ഇറങ്ങിയാണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റോളം നടക്കാന്ണ്ട് മക്ക്
സാധനം വാങ്ങാനൊക്കെ കെതികേട് അയ്കാരം ല്ലേ
ആഹ് ആഹ് പിന്നെ റോഡ്ണ്ട് നേരെ അങ്ങാടിക്കൊക്കെ റോഡൊക്കെ ണ്ട് ഞമ്മക്ക് പക്ഷെ അങ്ങനെ അത് തിലേറെ നടക്കാണ്ടാവും ഓട്ടർക്ഷക് പ്പൊക്കെ പോരണെങ്കിൽ പത്തൻമ്പത് ഉർപ്യ കൊടുക്കണം
ഉം ഉം ഉം
ബസ് ഇറങ്ങിട്ട് പോരാണെങ്കില് ടൗൺളും അങ്ങനെ അങ്ങനെന്നുല്ല കൊറച്ചുള്ളോട്ട
നാളെന്താ പരിപാടി കല്യാണ തക്കാരൊക്കെണ്ടോ
ഇല്ല ല്ല നാളെ ഞായറാഴ്ച എവ്ടെ എടുത്ണ്ട് പക്ഷെ അത് അമ്മക്കൊന്നുല്ല ചെറിയൊരു പരിപാടിയായിട്ട് ഏണ്ട്
ഉം ഉം
വിട്ട്ന്ന് കൊണ്ടുരാണ്
മക്കള് ലീവായിട്ട് സ്പെഷ്യൽ ആയ്ട്ട് എന്തെലും ഇണ്ടാക്ക്ണ്ടോ
ആ നാളെന്തെങ്കിലും ഒക്കെ ഇണ്ടാക്കണന്ന് വിചാരിക്കണ്ട് വെള്ളിയാഴ്ച്ച അമ്മള് അധി കും ഇണ്ടാക്കല് വെള്ളിയാഴ്ച അയ്ന് ഇണ്ടാക്കാൻ ഇക്കുറി കഴിഞ്ഞിട്ടില്ല ഇന്നലെ
ആഹ് ആഹ് ആഹ്
കഴിഞ്ഞിട്ടില്ല മക്ക് അപ്പൊ പിന്നെ നമ്മളുണ്ടാക്കണംന്ന് വിചാരിക്ക്‌ണ്ട് അല്ല പിന്നെ വേറെ വണ്ടി പോവ
ഓഹ് എന്റെ ഹസ്ബൻ്റും ഡ്രൈവറാണ്
ഏഹ് ശരി ബസിലോ
അല്ലല്ല ഊബർ ഓട്ടോ ഓട്ടോറിക്ഷ
ആഹ് ആഹ് ആഹ് ആ വന്നിട്ടില്ല
ഇല്ല അങ്ങനെ ആഴ്ചെലോ ഒക്കെ വരുള്ളൂ രണ്ടാഴ്ച്ച കൂടുമ്പളൊക്കെ വരുള്ളൂ
ആഹ് ശരി ആഹ് പൊർത്ത് പോവൽ പൊർ തോട്ടിലേക്കാരം ല്ലേ ഉം ആഹ് ആഹ് ആഹ് അപ്പ ആഴ്ചേലൊക്കെ പ്രതീക്ഷിച്ചാ മതില്ലേ
ഉം ഉം അ എന്തൊക്കെ അന്റെ ബിരിയാണിയൊക്കെ വെക്കോ
ഞാനോ ആ ആഹ് വേദ ഫുഡ് അങ്ങനെ ഏത് കണ്ടാലൊക്കെ നമ്മള് വെക്കും
ഉം ഉം ഉം
ബിരിയാണിപ്പോ അമ്മള് ഇതേമാതിരി യൂട്യൂബിലൊക്കെ നോക്കി അടിച്ചാണ്ട്ക്കെ അങ്ങനെ വെച്ചാണ്ട് ചേലായി ഇപ്പൊ പിന്നെ അറിയാതെ അങ്ങനെ കാണാതെയൊക്കെ വെക്കും ഇങ്ങളാ ഭക്ഷണത്തിന്
ഞാനല്ല വെക്കല് ഇമ്മെണ് മെയിൻ വെ ക്കല് ബിരിയാണി വെക്കല് ഇമ്മ ഇണ്ടാവ്മ്പോ പിന്നെ ഞമ്മള് മാറിക്കോലോ
ആഹ് അതന്നെ ആഹ് ആഹ് ഞമ്മളും ഇതേമാതിരി തറവാട്ടിലൊന്നായന്ന് ഞമ്മക്ക് ഇതൊന്നും അങ്ങനെ അറില്ലെയ്ഞ്ഞില്ലെ
ഉം ഉം ബിരിയാണി വെക്കാ നിക്കൂല വാക്കില്ലതൊക്കെ ഞാനെന്നെ വെക്കല് ചോറും കറിക്കെ ഇണ്ടാക്കല് ഞാനന്നെണ് ബിരിയാണി നെയ് ചോറൊക്കെ ആയ ഇമ്മ ഇണ്ടാ
ഏഹ് അഹ് ശരി അവ്ടെ ഞങ്ങള് ഞങ്ങള് കൊറച്ചാൾക്കാരാ ഞങ്ങള് പത്ത് മക്കളാ
ഓഹ് കൂടുതല് ഫാമിലി ഫുൾ എല്ലാരും ഉണ്ടോണ്ട് ജീവിച്ചിരിപ്പ
ഏഹ് എല്ലാരും ഇണ്ട് ഉപ്പല്ല ബാക്കിള്ളോലൊക്കെ ഇണ്ട് പിന്നെ ഒരു മൂത്തച്ഛനുല്ലട്ടോ വൽതില്ല
ആ ഞങ്ങളും ഫുൾ ഫാമിലിയാണ് പത്താൾക്കാര്ണ്ടയില് ചെറുപ്പത്തില് അനിയൻ മരിച്ചു
ഉം ഏഹ് അത്ശെരി അപ്പൊ ഏറ്റവും എളയതാങ്ങള്
അല്ലല്ല ഇന്റെ തായെ ഒന്നുണ്ട്
ഏഹ് ഇണ്ടോ ആഹ് ആഹ്
ആങ്ങളാര്ണ്ട്
ഏഹ് ആഹ് അവടെ വീട് ഇങ്ങളെവീട്ടിലല്ലേ ങ്ങളെ വീട്ടില പത്താള് പറഞ്ഞങ്ങള് ഹലോ
ഏഹ്
ങ്ങളെ വീട്ടിലാണോങ്ങള് പത്താള് പറഞ്ഞേ ആഹ് ആഹ് ആഹ്
ആഹ് ആഹ്
ശെരിയാ എല്ലാരും പോയോ വേറെ കല്യാണം കയിഞ്ഞൊക്കെ
പത്ത് പതിനൊന്നുവർഷായി
അത്ശരി ഞമ്മള് പതിനേഴ് വർഷായി കല്യാണംകഴിഞ്ഞിട്ട്
ഓ എത്ര മക്കളാപ്പൊ
ന്റെ കണക്ക് ഉം നമ്മള് മൂന്നാള് വ്ടെ മൂന്ന് മക്കളുണ്ട്ൻക്ക്
ആഹ്
ഇന്റേത് പ്ലസ് ടു ആണ്
ഉം ഉം ഉം
മോനോ
അപ്പൊ കുട്ടിന്റെ പ്രായം കൂട്ടാ
ആഹ് അതന്നെ അതന്നേണ് കണക്ക് ഏഹ് മോളന്നേണ് വല്ത് ഇന്റതും രണ്ടെണ്ണം വല്യോല് രണ്ടാളും മോളാണ് ചെറുതും
ആഹ് അതന്നെ ഇന്റതും
കൂട്ടികളുണ്ട് ആഹ് ഏഹ് ശെരി ചെറുതെത്രയിലാന്നിട്ട് പഠിക്കണെ ചെറുതെത്രയിലാന്നോയ്ക്ക
ഓൻ
ഹലോ ഏഹ് മറ്റില് മദ്രസില് പഠിക്ക്ണ രണ്ടാളും ട്വിൻസൊന്നല്ലല്ലോ എരട്ടെ അല്ലല്ലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ കേക്ക്ണില്ലല്ലോ ഹലോ
ഏഹ്
ഹലോ കേൾക്കണില്ല റെയിഞ്ചിന്റെ പ്രശ്ന
ഹലോ ഹലോ